ഹലോ ആഹ് കേൾക്ക്‌നിണ്ട് എന്തൊക്കെണ്ട് ഉം എന്താ മഴണ്ടാ
ഇപ്പ മഴണ്ട് ഇന്നും ഇന്നാലൊക്കെ അങ്ങനെ മഴണ്ട് ആഹ് ന്ന് മയന്നെ ഇന്ന് വെയില് ണ്ടായിട്ടില്ല ഇന്ന് പുറത്തിട്ടിട്ടുംല്ലരാന് ഒക്കെ എറത്ത് ഇട്ട്ക്കേനി
ആഹ് ആഹ് ആഹ് ഇന്നന്നെ മഴ തന്നെയാണ് ഉം രാവിലെ തുടങ്ങീന്നല്ലോ ഉം ഇബള്
ണ്ടാള്ണ്ട്ല്ലേ ഇന്ന് അതൊന്നുല്ല ആഹ് ആഹ്
പ്പൊ മഴ ഇപ്പൊ മഴ കുറച്ചീസങ്ങനെ മഴന്നെ ക്കാരം ഇപ്പ മഴ പെയ്തിട്ട് കുറച്ചീസം അങ്ങനല്ല അല്ല എല്ലോട് ത്തുണ്ടല്ലോ മഴ
ആഹ് ഇണ്ടേ ചെറുത്ത് എല്ലോലോട്ടും മഞ്ഞ ത്ത ആഹ് ഇത് ഓറഞ്ചോ ഒക്കെ പയന്നങ്ങായാ
ഇന്നലെ ഇപ്പൊ കാസർഗോഡറ്റ എന്നാ സ്കൂളൊക്കെ അവധിര്ന്നറഞ്ഞ്
ഏഹ് നല്ല മയണ്ടേക്കൂല്ലേ
എന്തായ എന്ത അവിടെ ഞാൻ റ്റ് ന്റെടുക്കണേ ആ കുട്ട് അടുത്ത ആ കുട്ടിക്കൊന്നും സ്കൂളില്ലേനി അപ്പൊര്ക്ക് കറണ്ട് ന്തോന്നുംല്ലാഞ്ഞിട്ട് ലൈയിനൊക്കെ പൊ ട്ടി വീണെന്നൊക്കെ പറഞ് ഇന്നലെ ക്ലാസ്സും ഉണ്ടായിട്ടില്ല ഉണ്ടാവോക്കാരം മ്മക്ക്
ആഹ് ആഹ് ക്ഷെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതരെ വന്നിട്ടില്ലല്ലോല്ലെ ഇപ്രാവശ്യം മയ വന്നതിന് ശേഷം
ഇല്ല അയ്ന് അങ്ങനെണ്ട് ഇണ്ടായിട്ടൂല്ലല്ലോ ഒന്ന് തുട ർച്ചായിട്ട് മഴപ്പന്നല്ലേ പെയ്തത് പിന്നെ
ളൊന്നും ഇല്ല
ഇല്യ ണ്ട് ങ്ങനെ മഴ ഇങ്ങ നെ പയതകൊണ്ട് ക്ക ആകൊറച്ചു നേരത്തെ ഒരു മഴ നല്ലരു മഴെയ്തു ട്ടോ
ആഹ പയ്തു ആ അ ഉങ്ങനെ ബടി പെയ്തക് ണ്.
ആഹ് ആ സ്കൂള മക്കൾ വരുന്ന ആ സ്‌കൂളിന് മക്കള്വർണടൈമിൽ അത ന്നെ ബാഗുംബുക്കും ഒക്കെ ഒന്നായിട്ട് നനഞ്ഞ് ചീഞ്ഞ വര് എന്നത്
ആ ആ ഒരു മൂന്നണി ടൈമില് അപ്പൊ തെമിന പിന്നെ നി മൂന്ന ടൈപോ ആ ആ ആ അ ത്ശരി പിന്നെ ന്താ ചായുട്ച്ചു ഉം ചായുട്ച്ചു ഞ്ഞ്പ്പത്താ നൂർക്ക് വേണ്ടോന്നിയ ചെറുത് നല്ല ഇഷ്‌ടാ അരി നുർക്ക് ഏ അത് നുറക്ക ല്ല ശ്ടാകണ് അപ്പം അഹ്ണ്ടാക്കാനൻ ഹരിത് ട് ത്ത ച്ചീനി
ആഹ്
എന്താ പറയാ ചോറൂട്ടിണ്ടാക്കൂല്ലോലെ നമ്മള് ചോറും പിന്നെ
വെച്ച അരിപ്പൊടിിയോ ണ്ടല്ലെ ണ്ടാക്ക
പ്പതാകാൻ മാണ്ട ചോറ് പയത ണ്ടായ പ്പളേഅപ്പം പുലായിട്ട വ തെ തന്നെ വെച്ചു ണ്ടായാല്കൂട്ടിക്കാണ്ട് ആ ചോറും കൂട്ടും. ആ ചോറും ഉം ചോറ് മിക്സിലെ നമ്മള് കൊറച്ച് മഞ്ഞൾ പൊടിയ ഒരു നു ള്ള് ഫൻ സാരിയ കുട്ടിികാണ്ട് മിക്സി ലർക്ക ഉ ഇന്നങ്ട്ട് അതായിട്ട് പിന്നെ നമ്മള് പാത്രത്ത് കൊഴിച്ചിട്ടത് കൊഴക്കാൻ മാണ്ടിട്ടയ്ക്ക് പൊടി ട്ക്ക ഔ അവു ച്ച് ലൂസ് ആയിക്കൊണ്ടല്ലേ കാരം മള്ളായ് ക്കൊണ്ട് നമ്മളാണ് മ്മങ്ങന അരക്കുള്ളൂ കുഞ്ഞ വെള്ളത്തിലർക്ക ആഹ് ആഹ് ആഹ് മാവിന്റെ രീതിക്ക് നമ്മള് നൂലപ്പൊക്കെ ചുട്ണ പരുവത്തിലാക്കണങ്കി കുറച്ചക്കെ പൊടി കൂട്ടി കൊയച്ചെല്ലാം മിക്സ് യ്താണ്ട് കൊഴച്ച്ണ്ടാക ന്ന പിന്നെ നമക്കയ്യില് ആഹ് വേറത്തും പി നമക്ക് ഈ ഇത്ത എൾ ക ക കരി ജീരകല്ലേ ആഹ് ആഹ് അതൊക്കെ കൂട്ടാ അത് കൂട്ട്യാ ഒന്നൂടെ എരസം കൂടും ഔ കൂട്ടിക്കാണ്ട് നമ്മൾ കഴിച്ചച്ച്കാണ്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആഹ് നൂലപ്പത്തിന്റെ തിന്റെ ച്ച് ണ്ടല്ലൊ
ആഹ് എനിക്ക് മനസ്സിലായി ആഹ് ഒരു സ്റ്റാറ് പോലെള്ള
ആഹ് ചാറ് ആഹ് അതില ഇട്ട് കണ്ടേ നമ്മള് ഞമ്മള്തിരിച്ചെടുത്താൽ മതി ഒരു പാത്രത്തില് കൊറച്ചെണ്ണൊയ്ച്ച്ക്കാണ്ട് ആഹ് വട്ടത്തില് ആക്കിക്ക ഇങ്ങട്ട്മ്മക്ക് എണ്ണേ ക്കിങ്ങനിട്ടാ മതി എൾപ്പാണേണ്ടൊ ന്നാ പണ്ടൊരീസണ്ടാക്കി അന്നിനിക്ക് കെതിയാട്തോന്നി അത് ഓരട്ടാ ആദ്യ
ആഹ് ഞാൻ ഉണ്ടാക്കീണേ വഴേൻ്റെ ഞാൻ ഉദ്ദേശിച്ചെ വാഴെൻ്റെ ഇലയിൽ അങ്ങനെ ഉണ്ടാക്കിയണ്ട് അങ്ങനെ ഇട്ടക്കൊയിരുന്ന് അത് ജാർച്ചാണ്ട് പിന്നയ്നിങ്ങനി എടുത്താണ്ട്
ആഹ് ആഹ് ആഹ് അത് ഇങ്ങനെ കിട്ടാ മതി
ആഹ് ആഹ് പിന്ന അല്ലെങ്കി പിന്നെ തിനോണ്ട്ന്നെ എണ്ണക്ക് ഇങ്ങനെ ഇട്ട്
അള്ള ആഹ് ആഹ്
പിന്നെന്താ പറയ അങ്ങനെ ചെയ ആണ്ടാക്കി നോക്കണം ഒന്ന് അച്ചു ഒക്കെ ഒണ്ട് പിന്നെ നോക്കിട്ടില്ല
ആഹ് ആഹ്
മക്കക്ക് ഒഴി ഒഴിവുള്ള ദിസല്ലേ അങ്ങത്തൊക്കമ്മ നോക്ക
ആഹ് അതന്നെ എസ് ഇന്ന് കാര്യയ്റ്റ് ആഹ് ഇന്ന് മി വെള്ളി അല്ലേ ബീഫ് പ്പുണ്ടായിനി പിന്നെന്നലെ മദ്ർസ് സിലി മ പരിപാടിണ്ടായി നിപ്പ ബിരിയാണിന്നലെ അടുന്ന് കിട്ടി അയ്നി അപ്പൊ ഇന്ന് എത്തും അങ്ങനെന്ന് ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇന്ന് മജീസ്നൂർണ്ടായിനിം പ്പയിൻ പോയിനപ്പോ പിന്നെ ഓരോ പൊതി ചോറ്മ്മുക്ക് എല്ലാർക്കും കിട്ടും ചെയ്യും അപ്പം രാത്രി ആഹ് നൻ പോയിനി അപ്പൊ അത് രാത്രി പിന്നെ എന്തേലും തിന്നില്ലേ അപ്പോ പിന്നെ ഇന്ന് അങ്ങനെ ഇണ്ടാക്കിട്ടില്ല
ആഹ്
സ് കുട്ടേളും കുട്ടികൾക്ക് സ്കൂള്ളുലെനിയോ അയനെപ്പോ വന്നപ്പോ ചോദിച്ചം ബിരിയാണി വെക്കാഞ്ഞേ ചോയ്ച്ചണ്ട് വന്ന്ങ്ങാണ്ട്
അതന്നെ വെള്ളിയാഴ്ച ശീല ആകും
ആഹ് വെള്ളിയച്ചത്തെലോക്കെ ഉണ്ടാക്കണല്ലേ ആഹ് പിന്നെ ഇനിക്ക് ഇന്നലെ കല്യാണ ഇണ്ടായിനി
ആഹ് ആഹ്
ഞങ്ങളെ സാറെ കല്യാണ പോകാനാവൂല ആഹ് അങ്ങനെ ആശിക്പേരാ പറയും ഓരെ കല്ലിയാണെനി
എവിടെണ്
അവിടെ എന്താ പറയാ ക്കോ ഏഹ് ഒതുക്കുങ്ങൽ
ആഹ് ആഹ്
എന്താ പറയാ ആടെ പോകാനാവൂല കരുതി കോടിശ്വാരന്മാരെ കല്യാണത്തിന് പോകൻ നമുക്ക് നഷ്ടല്ലേ പോകാൻ ആല ആഹ് ഉണ്ടാകും കോ കോടീശ്വരമാരാണ് ഇതി കൂടെ ആയത് ആഹ് അപ് ആ ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ ആദ്യ പോവല അരിപ്പൊ വിശടേതൊക്ക പനിയാണന്നറിഞ്ഞിനി അപ്പോ പിന്നെ അങ്ങൾ അന്ന് പറഞ്ഞനി അപ്പൊ കല്ലിയാണം പറഞ്ഞ പോവട്ടോന്നൊക്കെ പറഞ്ഞച്ചിനി പിന്നെ ഓക്ക് സുഖമല്ലാതായപ്പളെ പിന്നെ അതിന കുറച്ച് ഒന്നും പറഞ്ഞതുല്ല പിന്നെ ഇന്നലെ ഒണ്ട് പത്തരയൊക്കെ ആയപ്പം - ഞാൻ പോണുണ്ട് പറഞ്ഞങാണ്ട് അപ്പൊ ആദിയമൊക്ക ഞാൻ പറഞ്ഞ് അത് ഇല്ല സമയം കുറേ ആയി ചെയ്‌ത്ക്കണ് പണി ഒന്നും നോക്കിട്ടുല്ല തിരുമ്പൽ കഴിഞ്ഞ്ണ് തൊടകളും കഴിഞ്ഞന് എന്നാലും- പോകാൻ വിചാരിച്ചിട്ടില്ലെനിം അപ്പൊ ഞാൻ ഇല്ലാന്നറഞ്ഞിനിം പിന്നെ ഇനിക്ക് തോന്നാ പോയല്- വെറുതെ പോവാക്കണ്ടല്ലോ വെച്ചാണ്ട് ആഹ അല്ല ആഹ് അതന്നെ അപ്പൊ ഞാൻ പിന്നെ ഇണ്ട് പറഞ്ഞ്ങ്ങാണ്ട് ഒരു പയിനൊന്ന് മണിക്ക് - കഴിക്ക്പോതത് അറിഞ്ഞപ്പോ അറിയെ
ആ ആഹ് ആ
ഞങ്ങള് ഇന്നലെ പോയി പിന്നെ കുട്ടികളും- കൊണ്ടാകാത അങ്ങനെ പോവലില്ല ഇങ്ങനത്തെ കല്ലിയാണതിനു ചെറുതിനെങ്കിലും കൊണ്ടാവലു ണ്ടറിയ ഞാൻ അറിയേ എന്നിട്ട് ഒന്നും തിന്നിട്ട് അതല്ല ചോറൊന്നും കൊഴപ്പൊന്നില്ല അല്ലാത്തൊക്കെ ഓൾക് ഇഷ്ട അല്ലാത്ത- സാധനങ്ങൾ എല്ലാം ഇണ്ടാവൂലോ ഐസ് ക്രീം ആയിട്ടും- അപ്പ അല്ല എത്താ പറയാ നമ്മളെ ഇത് ഉണ്ടല്ലോ എത്ര പറയാ പോപ്ക്കോണ് അതൊക്കെ ഈ ചെറുതിന് നല്ല ഇഷ്ടാണ് ഇങ്ങനെ തിന്നിട്ട തിന്നാൻ തോന്നില്ല അപ്പൊ ഞാന് അതിനാത്ത് തട്ടി ഒരുപാട് സാധനങ്ങൾ ഇണ്ടാവടേ ഇതിന്റെ കല്യാണ ആയതൊണ്ട് ഇന്നട്ട് ഇറ്റങ്ങക് രണ്ട മൂന്ന് പോതി ഓക്കെ ഇങ്ങോട്ട് കൊണ്ടു പൊന്നു ബാഗിന്റെ കാര്യം എന്താ വെച്ചാൽ- ച്ച ഞാനേ കൊട മയല്ലേ കൊട വേണ്ട വിചാരിച്ചാണ്ട് കവറിൽ ഇട്ട് - കവറിൽ ഇട്ട്ങ്ങാണ്ട് കോട ബാഗിൽ ഇടാ വിചാരിച്ചു അത് നനഞ്ഞാൽ പിന്നെ ഉള്ളൊക്കെ നനയും ആഹ് ഏ അവിടെ കവറോന്നുല്ല അതല്ല ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപലെ വാങ്ങി കൊണ്ടേ അത് നമക്ക് സാ ആ ഒരു ഇതുണ്ടാവില്ല സോനാ- സോനപപ്പടി ഇണ്ടാവല്ലോ അതൊക്കെ ആൾക്കാര് വാരിയാണ് എറിയുന്നേ
ആഹ് ആഹ് അയിന് അതല്ല സ്കൂളയെ ഉള്ള ദിവസമല്ലേ ആ കുട്ടികളൊന്നും ഉണ്ടാവില്ല കാരണം ഈ കുട്ടികള ഉള്ള ദിവസാണ് ഈ സാധനം- ഒറ്റന്നും ബാക്കിണ്ടാവും
ആഹ് അത് അതുപോലെ നമ്മളീ എന്താ പറയാ പഞ്ഞിമുട്ടായി അതൊ അത് പിന്നെ ഞാനൊന്ന് തിന്നോക്കി. അ- കുട്ട്യാൾ തിന്ന്ണ ഒരു സാധനം അല്ലെ
ആഹ് പിന്നെ. ആ അത് ഇണ്ടാക്കണ നല്ല രസാണ് ഇങ്ങനെ ഓൽ അയ്ന്റെ ഉള്ളുകൂടെ കറക്കിയാണ് .
ആഹ്
പക്ഷെ തെരക്കേക്കാരം അങ്ങത്തെ പരിപാടിക്ക് പോയാൽ ആവൂല അങ്ങട്ട് അടുക്കാൻ പറ്റുല്ല.
ഇതൊക്കെ വല്ല്യ വല്ല്യ ആൾക്കാര കുട്ട്യാൾ വല്ലാതൊന്നും ഇല്ലന്നറിയാ.
ഇണ്ടാവുല്ല കാരണം സ്കൂൾ ഉള്ള ദിവസം ആവുമ്പളെ.
ഇന്നാ ഇവന്മാര് ഒക്കെ ഇത്‌ എന്താ വാങ്ങി തിന്നണത്
ആഹ്
ഇഷ്ടം പോലെ ഉണ്ടണോ അപ്പൊ അത് ഞാൻ കൊണ്ടോന്നീനി അറിക്കാം ങ്ങക്ക് അതും അ സോനാപ്പപൊ. ഇവിടെയും അത് കാരണം എന്റെ പാത്തത്തില് മൊത്തം വാരി ഇടുമ്പോത്തിന് വാരിയാണ് ഒന്നായി റ്റത്. അത് ചുടോടെക്കെ കൊട്ന്ന്. ആഹാ അല്ലാരും വിചാരിച്ച് കുട്ട്യാൾക്കും കൊടുക്കാ വിചാരിച്ചേക്കും. കുട്ട്യാളന്ന രാ ത് ആഹ് ആഹ് അതന്നെ.
ഉംഹ്.
മറ്റ ചെറ കെർ ച്ച് ലാസറ്റ് ആവുമ്പോത്തിന് കയ്യൊ പ്പം ന്നാൾത്ത ന്നെ പോയപ്പം ഇവിടന്ന് പയ്നൊന്നര ആയ്ക്ക്ണ് റ പന്ത്രണ്ടേമുക്കാലായീന് അവിടെ. ചെന്ന് എത്തിയപ്പം ഒരുമണി ഒക്കെ ഏകദേശം ആയിണ്ടാവും ഒന്ന് ഒന്നര ആയപ്പണ്ട് ചോറ് വെയ്ച്ച് കഴിഞ്ഞത്. ഇങ്ങട്ട്ന്നെ അപ്പഴത്തന്നെ ഇഷ്ടംപോലണ്ട് സാധാന്ന് പറയാന്.
ആഹ്.
ആഹ പിന്നെ അ ആ മല്ലി ആഹ് അതന്നെ ചോറ് രണ്ട് തരത്ത് ചോറ് ഉണ്ടായിനീ മന്തി ഉണ്ടായിനീ. ബിരിയാണി ഇണ്ടായിന് മന്തി ബിരിയാനിം പൊരിചാ ആ- പൊ എന്താ ചിക്കന് വേറത്തോ സാധത്ത് പേരുണ്ടാവും അയന് പേര് ഒന്നും എനിക്ക്കറീല്ല. കൊണ്ടാേട്ടെ ഇൻകതാം. എ കടായി അല്ല ആഹ്‌ ആഹ്‌ കടായി അല്ല പൊരിച്ചതു അല്ലാത്ത മാതിരി.
ത്തണ് അ മറ്റേ എ പിന്നെ ചില്ലി സൈസ്ട്ടാണ്ട്.
ആഹ് ഇതൊക്ക ആർക്കറിയാ പേരൊന്നൊറീ ആഹ്‌ മു കുരിയോള് നർച്ച്ണ്ടാവും. ആ ആ അതിന്നെക്കാരം ന്ന ചിക്കൻ കൊണ്ടാ. അ അ അതന്നെ ആക്കതിര്ന്നെ
ഒന്നിങ്ങിയാ ചിക്കനല്ലാണു.
അല്ല അങ്ങനെ തന്നെ ആ തമ്പ് രസല്ല സോസൗച്ചിട്ട് ആ മറ്റേ തക്കാളി സോസും കുടി.
ആഹ് ആഹ്‌
ആ ഈ ഭത്തൊക്കെ കല്ല്യാത്തിനൊക്കെ അധിക ആരു ഇണ്ടാവില്യ.
ണ്ട്ല്ലേ. ആ ഇങ്ങള സൈഡ് കൂടെ ന്നെയാണ്.
ആഹ് ഏകദേശം ആ ഭാത്തല്ലല്ലേ എല്ലേ കൊറേ അയിറ്റം ഉണ്ടാവു വെല്യ വെല്യേ ഇലെ ഇനി പിന്നെ എല്ലാം പോവും
ആഹ് ആഹ് അതന്നെ. അതൊക്കെ പൊലിഞ്ഞിരിയ ഉം.
ഏ എന്താ പറയാ. പിന്നെ കല്യാണം ന്ന്ട്ട് ആഹ്‌ ആഹ്. കല്യാണന്നിട്ട് എവിടെ ഓഡി ആഹ്‌ ആഹ്. ഏ പുതുക്കങ്ങല്ല ഓഡിറ്റോറിയ കല്യാണം
ആഹ് ആഹ്‌ ആഹ്.
പിന്നെന്താ എന്താറയാ പിന്നെപ്പഴാ തിരിച്ചെത്തിയെ ഇല്ല്യ
ചെന്നപ്പോ ഉം എന്താ നാ വേം പോര കുട്ടികള് വരുമ്പോ മൂന്നരക്ക് വരേ. ചെറുത് അപ്പൊ ഓര്ത്ത് പോവാലൊന്നൊക്കരുതി പോയതേന് അപ്പോ ഇവലൊക്കെ വരാൻ നേരം വൈകി ഇബാരോട് നിന്നിട്ട്പ്പാകെ ഫോട്ടോക്കെട് ട്ട് പോകാനാണ് അങ്ങനെതെന്നെ നേരം വൈകിലെ ഞാന് അട്ന്ന്പ്പൊതെന്നെപ്പൊ മൂന്നണി കയിഞ്ഞ്ക്ക്‌ണ് മൂന്നണിയാവുമ്പത്തിന് ഇവടെക്കെത്താനാകുംന്നൊക്കെ വിചാരിചെ അപ്പൊ പോയാ അതേപതിയെന്ന്ങ്ങെ എത്തുംന്ന്കരുതി അപ്പോല്ങ്ങനെ പറഞ്ഞപ്പൊ പിന്നെ വന്നിട്ട് ഞങ്ങ വന്നിട്ട് പോകാറഞ്ഞ്പ്പോയി അങ്ങനെ നിന്നാണ് നേരം വൈകിപ്പവടെത്താനും ന്ന്ന് നേരം വൈകിപറയ പിന്നെ ബോലത്ത ഡോക്ടർട്ത് പോകാൻണ്ടായി ഇന്നലെ അപ്പൊ എന്താപറയാ അയ്യുമ്മാകുമെന്നെ മരുന്ന് കാണിച്ചാമതി അപ്പൊ ഞാ അങ്ങ്ട്ട് വരാമ്പറഞ്ഞു ഞാമ്പരവ് പെരേലെത്തിയാ പിന്നെയങ്ങ്ട്ട് പോകുമ്പോ നേരംവൈകു വിചാരിച്ചാണ്ട് ഞാ പിന്നെ അടെത്തിയപ്പോത്തിന് വാങ്കൊട്ക്കാപ്പൊ നിസ്കച്ച്ക്കാണ്ട പിന്നെ അങ്ങ്ട്ട് പോയി മൂന്നരക്ക് മൂന്നെക്കാലായിന് ആഹ്. വേറെ പ്രതേകിച്ചൊന്നുല്ല ആയിക്കോട്ടെ ആഹ് ഇതിലോ